ഹലോ
ഹലോ എന്തേലും കേക്കുന്നുണ്ടോ?
ആഹ് കേക്കണില്ലേ ഹലോ ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആ ഉണ്ട്ണ്ട്
ആ എന്തൊക്കെ വിശേഷങ്ങള്
സുഖം തന്നെ. അവ്ടെ സുഖല്ലേ?
ആ ഇവിടെ സുഖം തന്നെ. ഞാന് പൊറത്തുന്നൊരു ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് ഓർഡറെയ്തിട്ട്. അപ്പൊ അത് ഒരു ചെറുതായിച്ച വയറുവേദന അപ്പൊയീ എന്താ പൊറത്ത്ന്നുള്ള ഫുഡ് കഴിച്ചിട്ടാ തോന്നുന്നു.
ഓ അതെന്നാവും.
ആ ഈ ഏ അൻ ക്കെത് ഫുഡാ ഇഷ്ടം? ഫാസ്റ്റ് ഫുഡാണോ അതോ ഹോം വീട്ടിലുണ്ടാക്കുന്നയാണോ?
അങ്ങനെ ചോയിച്ചാ എല്ലാര്ക്കും ഫാസ്റ്റ് ഫുഡ്ഡല്ലെ ഇഷ്ടണ്ടാവ.
ആ ആ ശെരിയാ. പക്ഷേ പാ ഫാസ്റ്റ് ഫുഡ് എന്താ ഫുൾ എന്താ ഈ മയോണൈസിലൊക്കെയാണെങ്കി വെഷല്ലെ? അത് നമ്മള് കഴിക്കണെത്.
എപ്പളും കയിക്കുമ്പോ ഇതേപോലെ വെയ്യാണ്ടാവും.
ആഹ്.. അതെന്ന അതാരോഗ്യത്തിന് നല്ലതൊന്നല്ലല്ലോ. അതോണ്ട് കൊറെ രോഗങ്ങളൊക്കെ വരുന്നില്ലേ? പ്രമേഹം അബ് അതുപോലെ അമിതവണ്ണം ഏ രക്തസമ്മർദ്ദം അങ്ങനെ ആരോഗ്യ കൊറെ ഉം രോഗങ്ങളൊക്കെ വരും. പിന്നെന്താ.
അതെ.
പിന്നെ ഏതൊക്കെ ഫുഡ്ഡാ ഇഷ്ടം പൊറത്ത്ന്ന്? ഫാസ്റ്റ് ഫുഡ്. ബർഗറ് ആഹ് ബർഗറൊക്കെ ഇഷ്ടാണോ. ബർഗറും, ഫ്രഞ്ച് ഫ്രൈസൊ
ആഹ്
പിന്നെ. പിസ്സ, ഫ്രൈഡ് ചിക്കൻ, ഹോട്ട്, അങ്ങനൊക്കെ. അതെല്ലാം ഇഷ്ടല്ലേ. വീട്ടിൽന്നുള്ള ഫുഡെയ് നമുക്ക് എന്താ. അതാ വീട്ടീന്നുള്ള ഫുഡ് കയിക്കുന്നാണ് ഏറ്റോം നല്ലത്. അയിലാണെങ്കി നല്ല വൃത്തിയിലല്ലെ നമ്മൾ ൺ ണ്ടാക്കുന്നെ. അതുപോലെ ദോശേം ഇഡ്‌ഡലിയൊക്കെ അതൊ ഒക്ക നല്ല പോഷക പോഷകാഹാരങ്ങൾ